അങ്ങനെ പിന്നെപ്പ പല ഐറ്റംസ് പാന്റുകളാണ് എകാരം. ആ പിന്നെ ആൺകുട്ടികളതൊക്കെ പിന്നെ ഞമ്മള ഒരു ഐഡിയ ഒക്കെ നമ്മളങ്ങനെ ചെയ്യണം.
ആഹ്.
ഞ അങ്ങനെ കുട്ടിയക്ക് ജുബ്ബ യും ഇതൊക്കെ അടിക്കും മറ്റേ സ്കൂളിൽ ഓഗസ്റ്റ് പയിനഞ്ചിന്. മറ്റേ നവംബർ പതിനാലിനൊക്കെര് ഓര്ക്ക് വെള്ളജുബ്ബ യും ഇതൊക്കെ വേണല്ലോ.
ആഹ് ആ ആഹ്
ആ അതൊക്കെ പിന്നെ ഞാനിന്നെ തുണിടുത്ത് അടിച്ചാ തുടങ്ങി. ഇല്ല കൊടുക്കൂല എന്റെ കുട്ടിയക്ക്. ചുരിദാറൊക്കെ അടിച്ചു കൊടുക്കും. ക്കല ഉള്ളൂ.
ഏ തന്നെ.
ആ അതക്ക കൊടുക്കും പിന്നെ ഫ്രോക്കുകളൊക്കെ നല്ല ഏത്. ഏത് മോഡല് വേണങ്കിലും നമുക്ക്.
അടിക്കല്ണ്ട്. ഏ ഈ പാർട്ടി വെയറക്കെ മോഡലൊക്കെ അടിക്കോ.
ഒരുപാട് ഈ നെറ്റ്ണ്ടല്ലോ ഒരുപാട് നെറ്റ്. പനിയായൊണ്ട് നമ്മൾ കൊടു ആ അതൊക്കെ അതൊക്കെ അടിക്കലുണ്ട് ഉം. മടിയാണ് ഇപ്പോന്ന്.
വലിയ വലിയ ഐറ്റംസ് ഒന്നും ഞാൻ നോക്കിട്ടില്ല
ആഹ് അന്നങ്ങനെ അയിമക്കൊര് ഇൻട്രസ്റ്റ് ഇല്ലേ നി അപ്പൊ അങ്ങനെ
ഉം അത് ഒന്നാമത് എന്താന്നറിയോ അതൊരു ഭയങ്കര ബോറടിച്ചണ പോലെയാണ് അതിമ്മ രിക്കുമ്പോ ചെലപ്പോ മെഷീന് കേടായിരിക്കും ചെലപ്പോ എന്തെങ്കിലൊക്കെ നൂല് പൊട്ടും എന്താ സൂചി പൊട്ടും ആഹ് അപ്പം പിന്നെ അങ്ങനെ ഇട്ട് പോരും പിന്നെ മോള് ആ വി ശ്യ പ്പെടു പ്പളാണ് ഇമ്മച്ചേ അത് അടിച്ച രോ ഇതട്ച്ച രോ ന്ന് ഓള് ഭയങ്കരമായിട്ട് ആവശ്യ പ്പെടുമ്പളാണ്
ഉം ഉ ഞ്ഞ് ആകുട്ടിയാൾത് പഠിച്ച ണ്ണം ഞ്ഞ് പ്പം അടുത്ത പരിപാടി അതാണ്
ക്കെ ആവശ്യാണ് അപ്പൊ ആൺ കുട്ടിയാൾത് പഠിക്കല് നിങ്ങൾക്ക് കഴിയും ചെയ്യും
ഉം കഴിഞ്ഞ റാശ്യം ന്നട്ട് ഇന്നെ കൊണ്ട് അടുപ്പിച്ചു അടിച്ച് പഠിച്ചാനും വേണ്ടി ന്നട്ട് ആകെ കൊളായി
ഏഹ്
പിന്നെ വെറുതെ പോയി
വറ് തെ ആഹ്
അയിന് കൊറച്ച് പഠിക്കാണ്ട് ആൺകുട്ടിയാളെ പാന്റ് ന്
മ്
ഉം അയിന്ഒരുപാട് കട്ടിംഗ് ഒക്കെ വര്ണ്ടേ
ആ വര്ണ് ണ്ട് ലേ ആ ചെലെപാന്റ് ഇതൊക്കെ സൂക്ഷിച്ച് നോ ക്കിയാല് അറിയാൻ കയ്യും എന്തൊക്കെ കട്ടിങ്സ് ആണ് ഇതിമ്മ വന്നിട്ടുള്ളത് നമ്മളെ റെഡിമെയ്ഡ് ട്ക്കുന്ന എന്താ പാന്റ്നൊക്കെ നല്ലോണം കട്ടി ഒക്കെ വര്ന്ണ്ട് മോഡലിനനുസരി ച്ച് ആ എന്താ ആൺകുട്ടികളെ പാന്റ് നൊക്കെ ഉള്ള വർക്ക് അതാണല്ലോ അവിടെ ഒരു സ്റ്റിച്ച് ഇവിടെ ഒരു സ്റ്റി ച്ച് ഇങ്ങനെ ഒരു ഏപ്പ് അങ്ങനെക്കാണല്ലോ അപ്പം ഇതിനൊക്കെ എത്ര പണി വരുന്നുണ്ട് ഞാൻശ്ര ശ്രദ്ധിക്കലുണ്ട് നമ്മള് നമ്മള് ചെയ്ത വർ ക്ക്കൾ കാണുമ്പോ അങ്ങനെയുള്ള വർക്കുകൾ കാണുമ്പ നമ്മൾക്ക റിയാലോ അയിന്റെ പണി എ
ആഹ് അതാണ് ഞാങ്ങട്ടൊരു പാന്റ് അഴിച്ചോക്കി അയ്ച്ച്കാണ്ട് എങ്ങനെയൊക്കെയാണ് അത് അടിച്ചത് നോക്കാൻ വേണ്ടി ന്നട്ടും ശരിയായില്ല
ഇല്ലല്ലേ ആ അപ്പ പഠിക്കന്നെ വേണ അപ്പൊ
അത അത അങ്ങനെ കോഴസ് എടുത്ത് പഠിച്ചന്നെ മാണ്ണം
ആ ഞാനും മക്കൾക്ക് വീട്ടിലിടാന് ട്രൗസറൊക്കെ അടിക്കും എപ്പളും
അത് അടിച്ചും ട്രൗസറിന് കുഴപ്പല്ല ഈ യൂണിഫോമിൻ്റെയൊക്കെ പാന്റ്
പാന്റ് ആ അതൊക്കെ നല്ലോ പഠിക്കാണ്ടേ
ആഹ് അതാണ്
എന്താണ് എന്താ യൂണിഫോമിന്റെ പാന്റ് ഒക്കെ അടിച്ചാ കൊടു താല് ള്ള വെല പോട്ടെ ഓൽക്ക്ള്ള ഒരു ആ കിട്ടൂലല്ലോ അതാണേ ഇപ്പ ഇന്റെ മോന്റെ കൊടുത്തിട്ട് ഇപ്പ എ ത്രയിന്നറിയോ
ആഹ് കിട്ടീട്ടില്ല ഇവിടെ ന്നും വലുതിന്റെ കിട്ടീട്ടന്നല്ല മ് എന്നും ജീൻസിൻ്റെ പാന്റ് ഇട്ടാ പോണ ഇങ്ങട്ട് ഇങ്ങനെ സാറ് മെസ്സേജ് അയക്ക്ണ്ട് ആഹ് കഴിഞ്ഞ റാ വർഷത്തോഓന് കൊറ്ച്ച് ടൈറ്റ് ആണ് കുട്ട്യെൾക്കും തന്നെ കഴിഞ്ഞൊല്ല ത്തൊന്നും ടാനാവൂല്ല്യാ. ഇൻക്കു പുത്യേത് വേണാണു.
ചെറിയ മക്കളെത് എങ്ങനെണ് എന്താ മുട്ങ്ങട്ട് കീറാ. മുട്ട്ന്റെ ഭാഗം
അയിന്റമ്മോ പറയണ്ട. ഉം അത് കളി ഏറിട്ടാണ്. ഓര് കളി ക്കുമ്പൊ വുകും. അപ്പൊ പിന്നെ മുട്ട്കാലങ്ങട്ട് കേട് വരും.
എന്ന്ട്ട് മുട്ട് കുത്തിട്ടൊര് നിർ ത്തണ്ടോൽക്ക്. ഉരസ്വേ ണ്ട് പോയിട്ട്. ആ നിർത്തത്തിലാണ് അത് കീറ്‌ന്നെ. ഉം. ആഹ് ഓട്ടാവും അത് ശരിയാണ്. ന്റെ മോന്റെത് അങ്ങൻ തന്നെ. ല്ലൊ
അത് തെന്നെ. അതൊക്കെ ഓരെ കളിയാണ്.
കളിയാണ്. ആ സോക്സ്മെങ്ങനെ ഉതിർന്ന് നടക്കണേ. ഉരസ്സി
ആഹ് ഷൂ ഊരിയിട്ട് അങ്ങനെ ഷോക്സ്ട്ട് ങ്ങാണ്ട് ഒര് ത്ണ്ട്. ഉം ഏതാലാണ് ഓൻ യു കെ ജി ലാ. ഉം ഉം പിന്നേ. ങ്ങൾതൊ?
ഇന്റെ ചെറ്ത് യു കെ ജി യാണ്.
ഏഹ് ആഹ്, ആഹ്. പിന്നെ രണ്ടാളൊള്ളൂ?
ആഹ് രണ്ടാള്.
ഉം ഉം ഉം അപ്പം എന്താണ്. പ്പൊ ഒര് ഏതാ സിലബെസ്സേതാ?
കേരള സിലബസാണ്.
ആഹ് ആഹ് ആഹ് അതെ ന്നെയാണ് ലെ.
സി ബി എസ് ഇ ആയിരുന്നു ഞാ മാറ്റി.
മാറ്റിയതാ. ഉം ഉം ഉം
രണ്ടാളും കൂടി ആയപ്പളെ. ഉം വേണെ. ആഹ് പഠിക്കാനും കൊറേണ്ട്. എത്ര സബ്ജക്റ്റാണ്. രണ്ട്, മൂന്നക്കൊക്കെ ആഹ് ഹിന്ദി ഒക്കെ വെര്ണ്ട്. ഹിന്ദി, ഐ ടി ക്കെ വെര്ന്ണ്ട്. പത്ത് വിഷയാണ്. മൂന്ന്ല് വെര്നെത്. ആഹ് ഒര് വ ലോഡാണെ.
ഉം ഉം. ബെടെ ന്റെ വെൽത് സി ബിഎസ് സി എന്നേണ്. മഹദി ൻലേണ്.
ആഹ്
ന്നെട്ട് പിന്നെ മാറ്റിയതാണ്. ആഹ് മറ്റാരൊക്കെ പ്പം ഞാന് തെന്നെ കേരളാ സിലബസ്.
ആഹ് അതന്നെ മതിയല്ലോ. ക്ലാസൊക്കെ എന്താ സെറ്റപ്പ്. ഏ സി യൊക്കേണ് ക്ലാസ്സിലൊക്കെ. വരെ സ്ക്കൂൾല്. ആ ഹ്
ഉം. പക്ഷെ ഞാന് ഇസ് ഇ കേരള സിലബസെന്നേണ്. അത് ഞമ്മളെ പ്രൈവറ്റായി ട്ട് ഒന്നും കൂടി ശ്രദ്ധക്കെള്ളാരു സ്കൂൾലാണ്. പറഞ്ഞേക്ക്ണെ. ഫീസ് കൊട്ക്കും വേണം. ന്നാ ഒന്നും കൂടി ശ്രദ്ധ ണ്ടാവും ചെയ്യും. ആഹ് ആഹ് ആഹ്. ആഹ് അങ്ങനെയാണ്. അവ്ടെ സ് സ്ക്കൂളൂണ്ട്, മദ്രസെ എല്ലാ അവ്ടെ തെന്നെ. ഉം. സിലബസ് അതെന്നേണ്. ഉം. അഹ് ന്നോട് പറയും എന്തിനാ പ്പ ഈ സിലബസ് ഫീസൊട്ത്ത് പഠിപ്പിച്ച്ണെ ന്നൊ... ക്കെ ഓരോര്ത്തെര് പറയും. പക്ഷെ അത് കുട്ട്യെൾക്കൊന്നൂടി
ആഹ് ഒന്നൂടി ശ്രദ്ധ ണ്ടാവുലെ. അല്ലേലും ഇപ്പം മാനേജ്മെന്റ് സ്കൂൾകളിലൊക്കെ നല്ല ശ്രദ്ധണ്ട്.
അവ്ടെ ഒരു മത്സരാണെ.
ആഹ് കുട്ട്യാളെ കിട്ടാം വേണ്ടിയിട്ട് അതിന് വേണ്ടിട്ട് ഓല് നല്ലോം ശ്രദ്ധിക്ക്ണ്ട്.
ഇപ്പോൾ എൻ്റെ മോന് ഒക്കെ യൂണിഫോമിൻ്റെ പൈസയൊക്കെ ഇങ്ങോട്ട് കിട്ടി അറുന്നൂറ് രൂപ
ആഹ് ആഹ് ആഹ് ആഹ് അതങ്ങനെയാണല്ലോ ആഹ് ഇവിടെൊക്കെ യൂണിഫോം ആണ തരിക ചിലടത്ത് ഇങ്ങനെ പൈസയാണ് കൊടുക്ക അക്കൗണ്ട്
ആഹ് ഗവൺമെന്റ് സ്കൂള് യൂണിഫോമാ തോര മാനേജ്മെന്റ് സ്കൂൾ മാനേജ്മെന്റ്ന്നെ ഏ ഇതന്ന യൂണിഫോം വാങ്ങിയ സമയത്ത് നമ്മളെ കഴൽുന്ന പൈസ വാങ്ങീ ഒന്നിണ്ട് എനിക്ക് ഓർമ്മല്ല ഇപ്പ എന്നിട്ട് ഓന അവിടുന്ന് ചെയ് രണ്ട് മാശ് വിളിച്ചറിഞ്ഞു കുട്ടി നെ യുനിഫോ ഫോമിൻ്റെ അറുന്നൂറ് രൂപ ഉണ്ട് നിങ്ങൾ വന്ന് വാങ്ങണം പറഞ്ഞു
ഏയ് വന്ന് വാങ്ങാണ് അക്കൗണ്ട് കിടല്ലേ വിടെ ചെല സ്കൂളുകൾ ആഹ് അക്കൗണ്ടക്ക എടുക്കപ്പോ വിദ്യാഭ്യാസ അക്കൗണ്ട് കുട്ടികൾക്ക്ള്ള അക്കൗണ്ട് ഉണ്ടല്ലോ അഹ് സ്കോളർഷിപ്പ് ന് വേണ്ടീട്ട്
ആഹ് ഇമ്പക്കും കിട്ടിട്ടില്ല കൊറെയൊക്കെ ഞാൻ പിന്നാലെ നടന്ന്നീ
ആഹ് ഞാനിപ്പോ ണ്ടാക്കി വെച്ചിട്ടുണ്ട്. അക്കൗണ്ട് ണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അയ്ന്റെ ടൈമ് കഴിഞ്ഞു ഞാൻ അതിന് രുങ്ങിയപ്പഴേ
ആഹ് ആഹ് കൊറെ എല്ലാ പ്രാവശ്യവും ഞാൻ അതിന്റെ പിന്നാലെ നടക്കല്ണ്ട് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഞാൻ നടന്നില്ല കുറെഓടിന്നല്ലാതൊന്നും കിട്ടില്ല സ്കോളർഷിപ്പ്. ഞങ്ങക്കയ്ന് നമ്മളെ ഈ ഇത് റേഷൻ കാഡിൻ്റെക്കെ നോക്കിട്ടാ തോന്ന്ണ്ണ്ട് അല്ലേ അങ്ങനൊക്കെയാണ് തോന്ന്ണ് ആഹ് ആഹ് അപ്പോ പിന്നെ നമുക്ക് കിട്ടൂല പിന്നെ ഞാൻ അയ്ന് അത്ര അക്കണ്ടൊക്കെ മക്കൾക്ക്‌ണ്ട് വലുത് രണ്ടിനും ഉണ്ടാക്കിണ്.
ഉം ഉം
ജോയിന്റ് അക്കൗണ്ട് ആയിട്ടേ ഞമ്മളെ ദീമകൂടെ ഉണ്ടാക്കിേക്ക പതിനെട്ട് വയസാവണല്ലോ ഓര് ക്ക് സെൽഫായിട്ട്ണ്ടാക്കാന്
ആഹ്
ഉം പിന്നെന്താ കൊയങ്ങി പണിട്ത്ത് കൊയങ്ങി
ഇനി ഒന്ന് റെസ്റ്റ് എടുത്തോളൂ... ഏഹ് പത്ത് മണിക്ക് കഴിക്കോ?
എന്ത് ഏയ് അതൊന്നുല്ല അതൊന്നുല്ല്യ രാവിലെ തന്നെ നല്ലൊരു കൈക്കല് കൈ ക്കും.
ഉം അതന്നണല്ലോ വാണ്ടത് രാവിൽത്തെ ഭക്ഷ ആഹ്
പിന്നെ ങ്ങനെ വെള്ളം കുടിക്കും.
ആഹ് ഞാനും അങ്ങൻതന്നെ ചെയ്യാറ് പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ടര ചെലപ്പോ ഒരു മണി രണ്ട് മണിയൊക്കെ ആവുട്ടോ അപ്പൊര് ഏഹ്
നേർത്തെത്തുംഇന്നലെ പിന്നെ ഇതില് ഇതേമാരിക്കത്ത എന്തേലൊക്കെ പണിലേർപ്പെട്ടാൽ അഹ് ൻ്റെ റബ്ബേ എവിടൊക്കെണ് മാറാല അറിയോ? ടാബ്ളിന്റെ ചോട്ടില് ഗ്ലാസ്സ ആാണ് അയിൻറെ ഉള്ളില്
ആഹ് മാറാല
മൂലയില്, ടേബിളിന്റെ അടിയിലൊക്കെ കടന്ന്ട്ടൊക്കെ ഇട്ക്കണം
ആഹ് അതെ മാറാലല്ലേ മാറാലയും പൊടിപിടിച്ച്ട്ടൊക്കെണ്ടാവും ആഹ് ആഹ്, അതാണ് അതുപോലെ പല്ലി പല്ലിശല്യം നല്ലോണണ്ട് ഇങ്ങൾക്ക്ണ്ടോ
ആഹ് ഇണ്ട്.
ഇണ്ടോ, ആഹ് നല്ലോണണ്ട്. ഇന്ക്ക് കണ്ടൂട പല്ലിക്കാട്ടം കാട്ടം കട് ക്കാവുകയോ അകത്ത് ഇങ്ങനെ അവടിം ഇവടിയൊക്കെ ആയിട്ട് അപ്പൊ ഭയങ്കര ദേഷ്യണ് അത് കാണ്ണത്
തട്ടിട്ടൊള്ളു അപ്പോയേക്കും ഇക്കോലത്തില് കാട് മുടി മാതിരി മാറാലണ്ട് മൂടിക്ക്
ആഹ് ഇൻക്ന്നാ മാറാല ശല്യം അധികല്ലട്ടോ ഈ പല്ലി ശല്യണ് അധികള്ളത് അതിന് വല്ല മാർഗംണ്ടോന്നാവോ
പല്ലി ക്ക്‌ ഇൻകറിയാം അതിന് അയ്ന് അയിറ്റങ്ങളയ്ന് ഒര് സ്ഥതൽ ത്തല്ലല്ലോ
ആഹ് എല്ലാട്ത്തുകൂടി ഇന്നട്ടോ നമ്മള് കൊല്ലാൻ വേണ്ടിട്ട് ചൂലൊക്കെ ഇട് ത്ത് വരുമ്പഴേക്കും അയിറ്റങ്ങള് ഓടിട്ട്ണ്ടാവും നമ്മള് ഏഹ് എന്താ ഒരുങ്ങി വന്നത് വെറുതെ ആവും അപ്പള് അതിലേറെ ദേഷ്യം വരും കൈയ്യ് കിട്ടിയ ആഹ് കിട്ടൂലാ ഹ്മ്മ് പെട്ടെന്ന് രക്ഷപ്പെടും ഓല് പിന്നെ എന്നിട്ട് ഞാന് യൂട്യൂബില് കണ്ടിട്ടു ക സെർചെയ്‌തു അത് മറ്റേ ഞമ്മുടെ കഞ്ഞിക്കൂർക്കല് പറിണെ പനിക്കൂർക്ക ഇണ്ടല്ലോ പനിക്കൂർക്കന്റ ഇല, ഇവടൊക്കെ കഞ്ഞിക്കൂർക്കല് എന്നാ പറയാ ഇങ്ങളവിടെ എന്തപറയാ പനിക്കൂർക്ക ആഹ് പനിക്കൂർക്ക അത് അതിന്റെ എല ഇങ്ങനെ നട് പല്ലികൾ അധികള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ഈ ജനൽന്റക്കെ അവിടെക്കെ വെക്കാൻ പറഞ്ഞിട്ട് ഇന്നട്ട് വെച്ചന്ന് കൊറച്ചൂസം ഇൻക്ക് തോന്നിയിട്ടൊ ഒര് മാറ്റൊക്കെണ്ട് അധികതി റ്റളെ കാണുന്നില്ല ആ പച്ചണ്ടാവുല്ല പക്ഷെ പിന്നെ അതൊക്കെ പോയി. ആ പിന്നെ ആറ്റള് പിന്നിം
ക്കണ്ടീയരും
ആഹ് പിന്നിം വെച്ചു ഞാൻ മാറ്റി വെച്ചോക്കൊക്കെ ചെയ്തു പിന്നെയും ഇന്ക്ക്ണ്ട്ന്നാണ് തോന്നിയത് പിന്നെപ്പ ഞാന് ഇപ്പഴുണ്ട്.
ഹ്മ്മ് ഹ്മ്മ്, പിന്നെ മറ്റെ ചോക്കുകളൊന്നും വെച്ചിട്ടും കാര്യല്ലാ
കാര്യല്ല. അതിന് ഉറുമ്പേ പോവൊള്ളൂ ചോക്കൊക്കെ വരച്ചാല് ഉറുമ്പ് പോവും വേഗം
ഓരോരോ ജീവികള്
ഹ്മ്മ് ഇപ്പന്ന് ഇന്റെ ഫ്രണ്ട് പറയുന്നുണ്ട് ഇൻസ്റ്റേല് കണ്ടിട്ട് ഓൾക്കും അതേപോലെ ഇ ന്റെ പോലെണ് അയിന്റെ കാട്ടം കാണ്ണെ ഭയങ്കര ദേഷ്യാണ്
പക്ഷെ ഇന്നാ ഇവടെ അത്രല്ലട്ടോ, ഹ്മ്മ് അത്രല്ല
ആഹ് ഇവടെ ജനലിന്റെ അരികിലൊക്കെ എപ്പഴും ഇണ്ട്, അപ്പോള്ന്ന്ട്ട് ഇൻസ്റ്റയില് കണ്ടിട്ട് ട്ട് ഒരു മരുന്ന് വാങ്ങിച്ചു മൂന്ന് കുപ്പിയാണ് അറുന്നൂറ് രൂപേണ് എന്നൊക്കെ പറഞ്ഞു അവള് നോക്കട്ടെ, ഇന്നട്ട് ഇപ്പോ യൂസെയ്യല് തൊടങ്ങിട്ടൊള്ളൂ
ഏഹ് ണ്ടാവും എല്ലാത്തിനും മരുന്നുണ്ടല്ലോ ഇപ്പൊ എല്ലത്തിനൊണ്ട് ഉം
വേറെ എന്താ നി ഫുഡ് എന്താച്ചേ ക്ക് എന്താ
ഉച്ചക്ക് മീനിണ്ട്
ആഹ്